ഹലോ.
ശെരി ഹലോ.
ഹലോ ആ ഹലോ എന്തുണ്ട് വിശേഷം?
ഓ ഒന്നുല്ല സുഖം.
സുഖം എങ്ങനെണ്ട് അട്ത്തെ പഠിത്തവും കാര്യങ്ങളും ഒക്കെ?
കൊയപ്പല്ല്യ നന്നായിട്ട് പോവുന്നു.
ന്നായിട്ട് പോകുന്നോ എക്സാം എന്നാണ്?
ആ അട്ത്ത മാസമാണ്.
അട്ത്ത മാസോ ഉം എല്ലക്കെ പഠിക്കുന്നുണ്ടോ? എല്ലാം ഒക്കെ പഠി
ണ്ട് ഉണ്ട് രാവിലെ എണീ പഠി ക്ക്ന്ന്ണ്ട് രാത്രി പഠിക്ക്ന്ന്ണ്ട്.
മ്. ഉം പ്രയാസംണ്ടോ പഠി ച് എട്ക്കാൻ?
ആ കൊർച്ചൊക്കെ പാട്ണ്ട്.
ഉം ന്നാലും പഠിക്കണം നല്ലതുപോലെ. പിന്നെ ആ നമുക്ക് വേറൊരു കൊച്ചിനെ കൂടെ അങ്ങോട്ട് ഒന്ന് വിടണോന്നുള്ളര് ഇത്ണ്ടേ പ്ലന് ഉണ്ട്. അപ്പം ഇങ്ങനെണ്ട്? കോളേജ കുറിച്ചൊക്കെ ഉം കോള
പ്പൊന്നുംല്ല വിട്ടോ നല്ല കോളേജാ.
ആ ഫുഡൊക്കെ?
ക്കെ നമക്ക് മലയാളി ഫുഡാണ് ഇവിടെ തിരുവനന്തപുര പുരത്തുള്ളൊരു മാമനാണ് നമുക്ക് ഫുഡൊക്കെ ഇണ്ടാക്കി തര്ന്നത് മലയാളിക്ക് സെപ്പറേ ഫുഡാ
ആ ആ. പിന്നെ നിന്റെ പിന്നെ ലീവൊക്കെ ലീവൊക്കെ?
എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും.
ആഹ് അത് ശെരി. ആ നിങ്ങക്ക് എന്നാലും അഡ്ജസ്റ്റ് യ്തൊക്കെ പോകാൻ പറ്റുന്നുണ്ടല്ലോ അത്യാവശ്യം.
ആ അതൊക്കെ പറ്റുന്നുണ്ട്.
ഉം. പിന്നെ ലീവൊക്കെ ഉണ്ടോ ലീവൊക്കെ എട്ക്കേണ്ടി വന്നാ എട് ക്കാൻ പറ്റോ?
ആ അത്യാവശ്യത്തിനാണെങ്കില് ലീവൊക്കെ നമ്മക്ക് എട്ക്കാം പിന്നെ ഇപ്പൊ വീട്ടിൽ പോകാനാണെങ്കിലുംആ അത്യാവശ്യതിനൊക്കെ നമ്മളെ വീടും പിന്നെ ഇവ്ട്ത്തെ കോമൺ ലീവിനൊക്കെ അത് പിന്നെ എല്ലാരും കൂടെ ആയിരിക്കല്ലോ വിടുന്നത്.
ആഹ് ആഹ്.
ഏ ഇവിടെ നമുക്ക് ആ എന്തെങ്കിലും ഇതാന്ന് പർഞ്ഞ് റൂമിൽ ഇരിക്കൻ അങ്ങനെ സമ്മതിക്കത്തില്ല. അവറേ പെർമിഷൻ ഉണ്ടേലെ നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ.
വെറ്തെ ഇര്ത്തത്തില്ല.
വെറ്തെ ഇര്ത്തത്തില്ല.
ആ നല്ലതാ കാരണം പിള്ളേർ തന്നെ രുന്ന് എന്താ ചെയ്യുകാന്ന്ള്ളത് അറിയോ ഇല്ലലെ മ് അതൊക്കെ നല്ലാകാ പിന്നെ ഞാന് ഒരു കൊച്ചുവിൻ്റെ കാര്യം എന്നോട് ഇങ്ങനെ പറഞ്ഞാരുന്നു ഒരാളെ അപ്പ ആ കൊച്ചിന് അവര് ആ അതിനെങ്ങട് വിടാൻ പറയാനാ അന്നേരം അവർക്ക് താല്പര്യംഉണ്ട്. ഉം നമ്മളൊന്ന് ചോയിച്ചതാ അറിഞ്ഞിരിക്കണ്ടേ. ആഹ്
പിന്നെ ഇത്രം ദൂരം ഉണ്ട് അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ അല്ലാതെ വേറെ കൊഴപ്പവൊന്നുമില്ല
ആഹ് ദൂരത്തിന്റെ പ്രശ്നം ആണല്ലേ
ആഹ്
അതനുസരിച്ച് നമ്മുക്ക് പൈസയുടെ ആ ഒരിത് വരുമ്പം ദൂരം പ്രശ്നവല്ലാതെ വരും അല്ലേ
ആഹ് അതെ അതെ
കാരണം നമ്മടെ കയ്യിലുള്ളെ ബെഡ്ജറ്റിന് തക്ക പോലെ ഒതുങ്ങമ്പോ നമ്മടെ അടുത്തങ്ങ് കിട്ടത്തില്ലല്ലോ
അതെ
പിന്നെ നമുക്ക് അല്പം ഒരു ദിവസത്തെ യാത്രയുണ്ടെങ്കിലും നമ്മുടെ ബഡ്ജറ്റനൊത്ത പോലെ നമുക്ക് പഠിച്ചിറങ്ങാൻ പറ്റുവല്ലോ
അതും ശരിയാ പിന്നെ ഇവിടെ നമ്മളെ വിടുമ്പോഴാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് വരുന്ന ജനറൽ ആരിക്കും തിരിച്ച് വരുമ്പോൾ നമ്മള് ബു ക്ക്‌ ചെയ്തായിരിക്കും നേത്തെ ഡേറ്റ് അറിയുമ്പോ തിരിച്ചും ബുക്ക് ചെയ്താ വരുന്നെ അങ്ങോട്ട് വരുമ്പോ പിന്നെ പെട്ടന്നായിരിക്കും അവര് ലീവൊക്കെ പറയുന്നത് അപ്പ അത് അന്നേരം നമ്മള് ജനറൽ കയറിയേ വരാൻ പറ്റത്തുള്ളൂ
ആഹ് ഓക്കേ ഓക്കേ അപ്പൊ എല്ലാരുടെ അല്ലേ വരുന്നേ
ആഹ് അതാണ്
ഉം ആഹ് എല്ലാരും കൂടെ വരുമ്പോ അതിന് പിന്നെ മറ്റ് കൊഴപ്പവൊന്നും ഇല്ലല്ലോ ട്രെയിനത്തൊക്കെ കയറി ഇപ്പോ പരിചയവായി അല്ലേ
അതെ
ഉം എങ്ങനെയുണ്ട് ട്രെയിനാത്തെ അനുഭവം ഒക്കെ
ട്രെയിനകത്ത് ഇതുവരെ അങ്ങനെ ഒരു ബാഡ് ആയിട്ടുള്ള അനുഭവമൊന്നും ഇല്ല
അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല ആ അതിന്‌ ഈശ്വരനോട് നന്ദി പറ ഇനി അങ്ങനെ വരല്ലേന്ന് ആ ഇനി അങ്ങനെ വരല്ലേന്ന്
പിന്നെ നമുക്ക് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറാം ജനറൽ അങ്ങോട്ട് പോവുമ്പോ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിയാൽ കുറച്ചൂടെ സേഫായിരിക്കും
ആഹ് ആഹ് അപ്പൊ എത്ര ലേഡീസ് കമ്പാർട്ട്മെന്റ് കാണും ഒരു ട്രെയിനിനകത്ത് ഒരു ട്രെയിനാ ഒരു ട്രെയിനാത്തെ എത്ര ലേഡീസ് കമ്പാർട്ട്മെന്റ് കാണും
അത് ഒരു കമ്പാർട്ട്മെന്റെ കാണത്തുള്ളൂ ഞങ്ങള് വരുന്നതിനകത്ത് ഒരു കമ്പാർട്ട്മെന്റേ ഉള്ളൂ പിന്നെ ഒരെണ്ണം ഹാൻഡികാപ്ഡ് ആയിട്ട് ഉള്ളവർക്ക്‌ ഈ വികലാംഗർക്ക്‌
ആ ആ അതിനകത്ത് വികലാംഗര് മാത്രമേ കാണത്തൊള്ളോ
ആഹ് അതിനകത്ത് നമ്മളെ കേറ്റത്തില്ല കാരണം ഇപ്പം ലേഡീസ് കമ്പാർട്ട്മെന്റിനകത്ത് ആണെങ്കിലും കേറുമ്പോ ഇപ്പം ന ആണുങ്ങളെ കേറുവാണെങ്കിൽ അവര് ആഹ് പോലീസുകാര് അവരെ ഇറക്കിവിടും
ആഹ് അത് ശെരി അത് ലേഡീസ് ആണെന്നുള്ളത് ഉം
ഇടക്കുള്ള ചില സ്റ്റേഷനിലൊക്കെ പോലീസുകാര് കയറിയിട്ട് അവര്
നോക്കും
ഓ എന്നാ ആണുങ്ങൾ വല്ലതും ഉണ്ടോ ഉണ്ടെങ്കിൽ അവരെ അപ്പൊ തന്നെ ഇറക്കി വിടും
ആഹ് അത് ശരി ആ
പിന്നെ അതേപോലെ ഈ കച്ചവടക്കാരൊക്കെ ഇല്ലേ ആ പിന്നെ ക കച്ചവടക്കാരെ ഒന്നും ലേഡീസ് കമ്പാർട്ട്മെന്റിനകത്ത് അവര് കേറ്റത്തില്ല കാരണം കഴിഞ്ഞ വട്ടം ഞങ്ങളൾ വന്ന പ്പഴും അതേപോലെ ആയിരുന്നു കച്ചവടക്കാരെ എല്ലാം അത് പെണ്ണുങ്ങളാണെങ്കിൽ പോലും അവര് ഇറക്കി വിടും അവര് ഇങ്ങനത്തെ ജനറലിൽ കേറാൻ പറയും ലോക്കലിൽ കേറാൻ പറ
ആഹ് അത് ശരി ആ അപ്പൊ അത്ര സേഫാണ് ലേഡീസ് കമ്പാർട്ട്മെന്റ്
ആഹ് ആഹ് അതെ അതെ
ആ അത് ശരി.
അവര് ഇപ്പം ഞങ്ങള് കഴിഞ്ഞട്ടം കറിയപ്പോഴാണെങ്കിലും, കച്ചവടക്കാരായിട്ടുള്ള കൊറേ പേര് ഉണ്ടായിരുന്നു. അവര് എല്ലാ അവര്ടെ സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞിട്ട് ലോ ലോക്കറിനകത്ത് വെച്.
ഉം. ഉം അതൊക്കെ നല്ല കാര്യ എന്തായാലും ല്ലെ. അപ്പൊ അതുകൊണ്ട് കൊറച്ച് യാത്ര ചെയ്ത് ട്രെയിനകത്തെ കൊറേ കാര്യങ്ങളൊക്കെ പഠിച്ചിപ്പോ ല്ലേ. ഇനി ഞങ്ങൾക്ക് കൂട്ടിന് ഒക്കെ വിളിച്ചോണ്ട് പോകാവല്ലോ.
ആഹ് അതെ അതെ.
നല്ലേ അല്ലേ. ഞങ്ങക്കക്കെ ട്രെയിനാത്ത് കേറിയേ പരി ചയം കുറവാണ്. ഇനിരു ത് വേണോങ്കിൽ വിളിച്ചോണ്ട് പോകാവല്ലോ.
അതെ.
മ്മ്ഹ് ഉം. പിന്നെ പിന്ന എന്തൊക്കെയാ,
വേറെ നെഗറ്റീവ് പറയാനൊന്നുല്ല്യ.
ഇല്ല ഉം. അ
പിന്നെ ഇവിടെ പരിപാടി പൊതുവേ കുറവാണ്.
ങ്ങോല അതാശ്യം എന്തേലുമക്കെ നമ്മക്ക്
ആ അങ്ങനെ ഇവിടെ അധികം ഇവിടെ അങ്ങനെ അധികം പരിപാടി ഇല്ലന്ന് വേണേ പറയം. പിന്നെ ഇപ്പൊ പിന്നെ നമ്മള് മലയാളിസ് കൊറേ പേരുണ്ടായത് കൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വരുന്നു.
ഉം ഉം ഉം.
ഞങ്ങളുടെ ബാച്ചില് ഇപ്പോ ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളീസാ ഉള്ളത്.
ഉം ഒരുപാട് പരിപാടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കണ്ടേ. നമ്മള് പഠിക്കാനല്ലേ പോണേ. നമ്മള് പരിപാടിക കണ്ടിര്ന്ന് കഴിഞ്ഞാൽ നടക്ക ല്ലലേ. പരിപാടിയൊക്കെ കൊറച്ചു മതി. അത്യാവശ്യം വേണം, എന്നാ ഇല്ല എല്ലാം ഒരുപാടങ്ങ നിങ്ങ
അവിടെ ഈ വട്ടം പിന്നെ ഓണപരിപാടി, എന്തോ?
ആ ഓണപരിപാടി,
ഈ വട്ടം ഓണപ്പരിപാടി കുറച്ച് ഗ്രാൻഡ് ആണെന്ന് എന്നൊക്കെ പറയുന്ന്‌. കാരണം കോ ഞങ്ങളുടെ ബാച്ചില് ഏറ്റവും കൂടുതൽ മലയാളീസ് ഉള്ളത്. അപ്പം നല്ലതായിട്ട് കുറച്ച്, ഇവ്ടെ കഴിഞ്ഞവട്ടത്തെക്കാട്ടിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിരിവൊക്കെ ഉണ്ടെന്ന് പറയുന്ന്.
അത് ശരി ആഹ്. ഉം ഓ ഓണത്തിനൊന്നും അവധിയില്ല.
ഇല്ലയില്ല ഓണത്തിന് അവധിയില്ല.
ഓണം നിങ്ങളവിടെ കൊള്ളാനാ?
ഇനി ഞങ്ങ ആ ഇവിടായിരിക്കും ഓണം. ഞങ്ങക്ക് പിന്നെ ഒക്ടോബറിൽ അവധിയുണ്ടെന്ന് പറയുന്നു. പത്ത് പതിനഞ്ചോസത്തെ അവധി കാണും എന്നിങ്ങനെ പറയുന്ന്‌.
ഓ ശെരി. പതിനഞ്ചവസത്ത അവതികൊക്കെ നാട്ടീ വിടും ഇല്ലേ. സം അ ദിവസം പോയാലും പിന്നെ പത്ത് ദിവസെങ്കിലും പത്ത് ദിവസം നമ്മക്ക് ക്ഷീണവൊക്കെ മാറിയാലും ഉണ്ടല്ലോ. ഇല്ലേ.
അങ്ങോട്ട് ഒരു ട്രാ ട്രാവൽന്ന് പറയുമ്പ നാല് ദിവസം അങ്ങ് പോവും. എന്തായാലും ഇപ്പ ഇവിടുന്ന് നമ്മള് വൈകിട്ടായ് വൈകിട്ടത്തെ ട്രെയിനായിരിക്കും കേറ. നമ്മുടെ അടുത്ത്ന്നായിരിക്കും കേറ. അപ്പ അങ്ങ് വീട്ടിൽ വീട്ടിലെത്താൻ നാളെ വൈകുന്നേരം ആവും. എന്തായാലും രണ്ടു ദിവസം പോക്കാ അതേപോലെ തിരിച്ച് വരുമ്പഴും അതേപോലാ.
ഉം. ആഹ് ഒര് ദെവസം പോയാലും പോട്ടെ പത്തു ദെവസം കിട്ടിയാലും ആട്ടെ വീട്ടി വന്ന് പത്തോസം നിക്കാം നിങ്ങടെ ഈ ഫോർത്ത് ഇയർകാർന്റെ ഫോർത്ത് ഇയറിന്റെ ഒക്കെ എക്സാമൊക്കെ കഴിഞ്ഞോ
ആഹ് ഇല്ലില്ല അവരുടെ കഴിഞ്ഞില്ല ഇപ്പൊ ചൂടായത് കൊണ്ട് എല്ലാരുടേം എക്സാം ഇപ്പൊ കൊറച്ച് ലേറ്റ് ആയിട്ടാ കാരണം ആഹ് ഞങ്ങളിപ്പം ഫസ്റ്റിയറാണല്ലോ അപ്പം സെക്കൻഡിയറും തേർഡിയറും ഫോർത്തിയറ് കാര്ടേം നേരത്തെ ഡേറ്റ് വന്നത് ജൂണിലായിരുന്നൂന്നാ പക്ഷെ ചൂ ഇവിടെ ഭയങ്കര ചൂടായത് കൊണ്ടവർടെ എക്സാം മാറ്റിവച്ച് ഞങ്ങളെ ഡേറ്റ് വന്നപ്പോ തന്നത് ജൂലായിലായിരുന്ന് പിന്നെ എല്ലാരേയും ബാക്കി എല്ലാ ബാച്ച്കാര്ടെയും ജൂലൈ ഓഗസ്റ്റിലൊക്കെ ആയിരിക്
ഉം അത് ശരി
ടേം ഡേറ്റൊന്നും കൺഫേം ആയിട്ടില്ല ഇത് വരെ ചൂടായതുകൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ചെല്ലാർടേം
അത് ശെരി ആഹ് അല്ല പിന്നെ സേലത്തൊക്കെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ എക്സാം കഴിഞ്ഞു അതാണ് ഞാൻ ചോയിച്ചതെ ഞ് അവിടെ എക്സാം കഴിഞ്ഞോന്നറിയാന് ആഹ് പിന്നെ വേറെ സ്റ്റേറ്റുവല്ലേ
യൂണിവേഴ്സിറ്റി മാറുന്നങ്ങനെ മാറൂല ഇവിടെ ഭയങ്കര ചൂടാ അതുകൊണ്ടാ എക്സാം മാറ്റി വച്ച
ആഹ് ശെരി ആഹ് അത് ശരി സുഖം ഇങ്ങനൊക്കെ പോന്ന്ല്യോ അപ്പൊ ഞാനൊ കൊച്ചിനേയും കൂടെ ഞാന് പറയാന്നാ ഇങ്ങനെയൊക്കെ കാര്യങ്ങള് പറയുമ്പോ അവർക്കും സന്തോഷാവുമായിരിക്കും അവരിക്കും വിടണംന്ന് താല്പര്യം ഒണ്ട്
ആഹ് ആ ഈ ബഡ്ജറ്റിന് നല്ലൊരു കോളേജാണ്
ഉം ശരി ഉം നോക്കാം നമ്മക്കും ഒരു അടുത്തൊള്ള അടുത്തൊള്ള ഒരു ആഹ് അടുത്തുള്ള ഒരു കുട്ടിയാവും അമ്മക്കൊരു പരിചയക്കാരൂടാവും അതും നല്ലയല്യോ
ആഹ് അതെ
അല്ലെ
അതെ അതെ ഇപ്പം ലീവിന് പോകുമ്പഴാണെങ്കിലും എല്ലാവരേം ഒരുമിച്ചായിരിക്കും വിടുന്നേ
ആഹ് ആഹ് എല്ലാ ഇയറിനും ല്യോ എല്ലാ വർഷക്കാരേം ഒന്നിച്ചാന്നോ വിടുന്നേ ഉം
ഞങ്ങക്കിപ്പോ മെയില് ലീവ്ണ്ടായ്ന്ന് ഇപ്പം ലീവ് കഴിഞ്ഞ് ഞാൻ വന്നതേള്ളൂ
ആഹ് ശരി
മേയ്യിലൊര് മാസത്തെ ലീവൊണ്ടായിരുന്നു അപ്പം ഏപ്രിൽ ലാസ്റ്റ് ഞങ്ങള് വന്നിട്ട് ജൂൺ ആദ്യാ കേറിയത്
ആഹ് ഓക് ഞാനെന്നാല് അവരോട് സംസാരിക്കാം കേട്ടാ ഒരു ഒരു താല്പര്യത്തീ ഇങ്ങനെ ചോദിച്ചതാ ഞാൻ എല്ലാം അറിയാൻ വേണ്ടിയാണ് വിളിച്ചത് ശരിയെന്നാ ഏ ആഹ് ഓക്കെ ആഹ് ഓക്കെ